ഹലോ ഹലോ
ആഹ്
ആഹ് ആഹ് കേൾക്കുന്നില്ലേ
ആഹ് കേക്കണ്ട്
എന്തൊക്കണ്ട് വിശേഷം സുഖായിട്ട് പോണ് കൊഴപ്പൊന്നുല്ല
ആഹ് ഇവിടെ സുഖ സുഖാണ് ഇങ്ങനെ പോണ് കൊഴപ്പൊന്നുല്ല
മഴൊക്കെണ്ടോ ഇന്ന്?
ആഹ് ഇന്ന് മഴയില്ല ഇന്നലിം മിനിയാന്നൊക്കെ നല്ല മഴായിര്ന്ന്.
ആഹ് അതെ അങ്ങനിന്നെണ് ഇന്ന് ഇപ്പോ നല്ല വെയില് കാണുന്നുണ്ട്. ഉണങ്ങാനൊക്കെ നല്ലവെയില് കാണുന്നുണ്ട്.
ഒരുപാട് ഡ്രസ്സ് ഉണങ്ങാണ്ടായിരുന്നു. അതക്കെ ഉണക്കി ഉം അത് പെ തെ അതെ ശരിയാണ് ഓരോ ഡ്രസ്സ് ഉണങ്ങുമ്പഴും അട്ത്തത് കൊണ്ടേടും വീണ്ടും ണ്ടും അടുത്ത ഉണക്കി എടുക്കും ഉം
വെയില് കാരണം ഇത്രയും ദിവസായിട്ടില്ല ഇപ്പൊ നാലീസ് ഇല്ലായിരുന്നു അത
ഇടെ മഴയല്ലായിരുന്നോ നല്ല മഴ ഉം നല്ല തണുപ്പ് ഉം മൂടി പൊതച്ച് കെടുക്ക ആഹ് ആഹ് അതെ അതെ ആഹ് ആഹ് അതെ എല്ലാരും അങ്ങനെ തന്നെ മക്കളെ സ്കൂൾ ഇത്ത വരാനായ ടൈമ് അപ്പ പിന്നെ അവിടുന്ന് നീച് ഓടണം മണായിട്ട് ഫുൾ ടൈം കെടക്കാനൊന്നും പറ്റത്തില്ല
അതെ കെടക്കാൻ പറ്റൂല്ലാ
ഉം അഹാ അതെ ഇന്നിപ്പോ ലീവ് ആയതുകൊണ്ട് മക്കളൊക്കെ വീട്ടിലുണ്ട് അപ് അപ്പപ്പിന്നെ മഴയില്ല
ആഹ് ഇന്നു മഴയില്ല. ഇന്നിപ്പോ നല്ല വെയിലാണ്.
ആഹ് എല്ലാം കൂടിയൊക്കെ ഒരുമിച്ചെ നമ്മള് വിചാരിച്ച പോലെ ആവില്ലല്ലോ
അതെ അതെ വിചാരിച്ച പോലെ ആവില്ല. എത്ര ആള്ണ്ട്?
മൂന്നാളാണ്. ഒരാള് ഏഴില് ഒരാള് മൂന്നില് ഒരാള് എൽ കെ ജി ല്. അവിടെ എത്ര ആള്ണ്ട് മക്കള്
എനിക്ക് രണ്ടാള്ണ്ട്. ഒരാളിപ്പോ ഒന്നിലാണ് ഒരാൾക്ക് ഇപ്പം എട്ടു മാസായിട്ടൊള്ളൂ.
ആഹ് അതെ ആഹ് ശെരി ആഹ് ഇസ്കൂളിലൊക്കെ പോവ്ണ്ടോ എൽ കെ ജി യു കെ ജി ഒക്കെ കയിഞ്ഞതാണോ അതോ ഒന്നിലോ
കയിഞ്ഞിട്ടാ ഒന്ന്ക്ക് ആക്കിയേ ആദ്യം മൂന്നയസായപ്പോത്തിന് ഞാൻ അംങ്കനവാടി കൊണ്ടാക്കിയിരുന്നു.
ആഹ് ആഹ് അതെ അ അംഗനവാടിലൊക്കെ പോവാനാള് ഉഷാറാണ്
ആഹ് പോകുന്നുണ്ട് പോയിരുന്നു പക്ഷെ പോകൂലാന്ന് പറയും അതുവരെ പത്ത്മണി വരെ പോകൂലാറയും പത്തേ പത്താകുമ്പോത്തിനും ഞാൻ കൊണ്ടാക്കും. അതുവരെ അതുവരെക്കെ പോകൂല എങ്കിൽ അവർക്ക് പോയെങ്കിലവർക്ക് ഇല്ല സംസാരവും കാര്യങ്ങളായിക്കോട്ടെ എന്തെന്ന് റെഡി ആയി കിട്ടുള്ളൂ.
ആഹ് അതെ ആഹ്
അതെ ഈ കുട്ടൊള് ആ കുട്ടികളടുത്ത്ന്ന്ണ്ട് എടപയകി വരണ്ടേ മറ്റെത് എന്റെ വീട്ടിൽ അവ്ടെ ഹസ്ബന്റിന്റെ വീട്ടിൽറഞ്ഞ ആരുല്ല ഓന് മാത്രമേ മോനായിട്ടുള്ളെനും അതുകൊണ്ട് വീട്ട് പൊറത്തും അങ്ങനെ ഇറങ്ങൂല്ല അടുത്ത വീട്ടക്കും അങ്ങനെയൊന്നും പോല ചെറിയെ കുട്ടിയല്ലായിരുന്നു എങ്കിലും പിന്നെ ഒറ്റക്കെ നിന്ന് ശേലായൊർക്കെ കൂട്ടത്ത്ല്ക്കാന് ബുദ്ധിമുട്ടുണ്ടാവെ
ആ അപ്പൊ പിന്നെ ഓനെ കൊണ്ടാക്കിയത് ബെറ്ററായിട്ടും നന്നായി
അതെ കൊറച്ച് ദൂരെയാണ് കൊറച്ച് നടന്നു പോകാണ്ട് എങ്കിലും ഞാൻ കൊണ്ടാക്കെർന്ന്. കാരണം അല്ലാതെ ആ എങ്കിൽ ഭയങ്കര ഒ ഒറ്റക്ക് നിക്കുമ്പോത്തന്നെ അവർക്ക് ഭയങ്കര വികൃതിയാന്ന്
ഉം ആഹ് ഐശരി മൂത്തത് മോനാണോ? മോളാണോ?
മോനാണ് മൂത്തത് മോനും എളെത് മോളും ആണ്
ആഹ് അതെ ആഹ് ഐശരി ഉം
അങ്ങനെ മോളെ ഇപ്പം ചേർത്തീട്ടെള്ളൂ?
ആഹ് മോളെപ്രാവ്ശ്യ ആക്കിട്ടുള്ളോ അതെന്നെ ഉം അവള് ഉമ്മച്ചി വെര്ണ സ്കൂളിലേക്കെന്നെ വിളിക്കാന് ന്നാ പറയാ സ്കൂള് പോവണോണ്ട് ആൾക്ക് കൊഴ പ്പോന്നുല്ല സ്കൂൾ വിട ആ വിട്ണ സമയത്ത്ന്നെ വിളിക്കാൻ വെരണം എല്ലാ അവര എല്ലാവരും ഉമ്മമാര് വരുണുണ്ട് ആ വിളി ക്കാൻ വര്ണ്ട് എന്നെ വിളിക്കാൻ വെരണം പറഞ്ഞിട്ട് ആഹ് മോള് വണ്ടിണ്ട് ആഹ് ഫസ്റ്റ് ട്രിപ്പാ പോവുമ്പോ ഫസ് ട്രിപ്പും വരുമ്പോ സെക്കന്റ് ട്രിപ്പും
ആഹ് അതെ അങ്ങനെ കൊറച്ച് വെയ്കല്ലോ കൊറച്ചേരം അവരവിടെ ഇരിക്കണ്ടിരും
ആ മോൾക്ക് ഇഷ്ട്ടല്ല മോള് പറയും എല്ലാവരും പോകും ഞങ്ങൾ രണ്ടു പേര് മാത്രമേ ഉണ്ടാവുള്ളൂ മിസ്സും ഉണ്ടാവും ആഹ് എല്ലാവരും പോകും ഞങ്ങള് മാത്രം ഉം കൊണ്ടാവുലാ അങ്ങനെയാണെനി ഭയങ്കര പ്രശ്നം
അതാണ് ഈ ഒന്നാമത് ഫസ്റ്റ് ട്രിപ്പ് അടിക്കാണെങ്കിൽ ലാസ്റ്റക്ക് ഞമുക്ക് സ്കൂള് വിട്ട് വരുമ്പോ ത്തുള്ളൂ ലാസ്റ്റ് ട്രിപ്പായിട്ടാണുണ്ടാവാ ഞാൻ എന്റെ മോനെ എന്നിട്ട് ഞാന് ആ ഇതിന് ഓട്ടോക്കാക്കെയ്ക്കാ കാരണേച്ചാ ബസ് ഫസ്റ്റ് ട്രിപ്പായതോണ്ട് ഒമ്പതെ ഇരുപതിന് സ്കൂൾ ബസ് വരും
ആഹ്
അപ്പൊർഞ്ഞത് മദ്രസ് വിട്ട് ഇപ്പൊ ഒന്നാം ക്ലാസ് ഇപ്രാവശ്യം ആക്കിയതാണ് അപ്പൊ മദ്രസ് വി ട്ട് വരുമ്പോ എന്തായാലും ഒമ്പത് മണിയാണ് പിന്നെ ടൈം അതിന്റെ ഇടേല് ടൈമില്ല പിന്നെ പത്തരക്ക് സ്കൂള് തൊടങ്ങൊള്ളൂ
അതെ അതെ ഇങ്ങളവിടെ അങ്ങനേണ് സ്കൂള്
ആഹ് സ്കൂള് പത്തരക്കാണ് തൊടങ്ങുന്നെ അ നാലരക്ക് വിടും നാലര നാലേകാൽനൊക്കെ അങ്ങനൊക്കെയാണ് വിടാറ് ചെൽപ്പം നാലേകാൽനാ വീട്ടിലെത്താ ചെൽപ്പം നാലേ താവും അങ്ങനാ ഓട്ടോക്കാക്യത് മറ്റതൊര് ഒരുപാട് നേരം സ്കൂള്ള് പോയിരിക്കേണ്ടെ ഫസ്റ്റ് ട്രിപ്പാകുമ്പം ഒമ്പതെ ഇരുപതാകുമ്പത്തേന് വണ്ടി വരും മ ഇത് പത്തേക്കാൽന് വണ്ടി വരും അഹ് നാഉമ്പോ ഏഹ് ഓട്ടോ അർഞ്ഞാ കണക്കിനെല്ലേ വരൊള്ളൂ
ആഹ് അതെ ആഹ് അത് അപ്പൊ കൊറെ ഒരുപാട് കുട്ടികള്ണ്ടാവും
ആഹ് ഓട്ടോല് കുട്ടികള്ണ്ട് നാലഞ്ച് കുട്ടികള്ണ്ട് ഒരുമിച്ച് അപ്പൊ എൽ കെ ജി മുതലേ അങ്ങനെ ഓട്ടോക്കാക്കിയതാണ് അപ്പപിന്നങ്ങനെ പോട്ടേന്ന് വിചാര്ച്ച് മറ്റത് കൊറേ നേരം മദ്ര സുട്ട് വന്നാ ടൈമില്ല അവർക്ക് ചായ കുടിയും കുളിയും ഒക്കെ കഴിയുപോത്തിന് ടൈമായി
ഉം ആഹ് അതെ ആഹ് അത് ശെരിയാണ് ഉം അതെ ആഹ്
പിന്നെ ഇപ്പൊ സ്കൂൾക്കും മദ്രസ്ക്കൊക്കെ വണ്ടിള്ളതോണ്ടെ നമുക്ക് ആഹ് പേടിയില്ല അപ്പ നേരെ വീടിന്റെ മുന്നില് വന്ന് എർങ്ങും ആ ഒരു പേടിയും കാര്യങ്ങളൊന്നും
അതില്ല നമ്മള് പഠിച്ചീന സ ഇതല്ലല്ലോ നമ്മള് പഠിക്കുമ്പോ നല്ല മഴയത്ത് നമ്മള് സ്കൂള് പോയിരുന്നു കൊട ചൂടീട്ട്
ആഹ് അതെ കൊടയും ചൂടി പോയിര്ന്ന് അന്നൊക്കെ അങ്ങനായിര് ന്ന ഇപ്പോ കുട്ടികൾക്കെന്താ നേരെ വിടും മുറ്റത്ത്ന്ന് വണ്ടി കേറാ ഒരു കൊടന്റെ ആവശ്യൊന്ന് ഇപ്രാവശ്യം വന്ന് ട്ടൂല്യ എല്ലാതും ഉം ആഹ് അതെ അതെ ജൂണില് തീരെ അരെ മഴല്ലാത്തോണ്ട് കൊടന്റെ ആവശ്യം തന്നെയില്ല പിന്നപ്പൊ ഈ നാലീസാണ് ഇപ്പൊരു മഴ പെയ്തിട്ടുള്ളൂ ഇതുവരെ നല്ല വെയിലും കാര്യങ്ങളു അല്ലേ
ഉം ആഹ് അതെ അതെ മഴ പെയ്തോക്കുമ്പം പിന്നെ ഡ്രസ്സ് ഒണങ്ങാത്ത പ്രശ്നങ്ങള് അത് വേറെ
ആഹ് അതെ എങ്ങനെ വന്നാലും കുറ്റാണ് മഴ പെയ്താലും കുറ്റം ഇല്ലെങ്കിലും കുറ്റം
തന്നെ വെള്ളല്ലെങ്കി അതും കുറ്റം മഴ പെയ്താ അത് അങ്ങനെ പണ്ട് ആഎന്നെ ഉം
ച്ചാ അതൊരു കുറ്റാണ് എന്ത് നോക്കിയാലും പഠച്ചോന് കുറ്റം തന്നെ ഒള്ളൂ
ഏഹ് അതന്നെ നമക്ക് വെള്ള ത്തിന് വെള്ളം വേണം വെയിലിന് വെയിലും വേണം ആഹ് ഉം അതെ
ത്തായാ അതും കെതേ ഉം
ആഹ് അതെ ഞാ മഴങ്ങ് നിന്ന് പെയ്യുമ്പോ കെഴ രണ്ട് മൂന്ന് വർഷ ത്തിന് മുന്നൊക്കെ വെള്ളപ്പൊക്കം വന്നിട്ടുണ്ടായിരുന്നു ഇവടെ വെള്ളപ്പൊക്കച്ചാല് ഉം പൊഴണ്ട് പൊഴേടെ പൊഴേടെ അവിടങ്ങനെ നമ്മള് ഇങ്ങനെ റോഡ് വീതി കൂ ട്ടാൻ വേണ്ടിട്ട് മണ്ണൊക്കെ ഉയർത്തിട്ട് അപ്പൊ പിന്നെ വെള്ളം പോവാൻ സ്ഥലല്ലാത്തത് കൊണ്ട് വെള്ളം മറിഞ്ഞതാണ് അങ്ങനെ ആഹ് അപ്പൊ പാടത്ത്ക്കൊക്കെ പാടഭാഗങ്ങൾലൊക്കെ നല്ല വെള്ളം കൂടി അപ്പൊ ട്രാൻസ്ഫോമറിന്റെ അവിടെ ക്കെ വെള്ളത്തി ഞങ്ങളവിടെ വെള്ള തില്ലട്ടോ ഞങ്ങൾ കുന്നിന്റെ ഭാഗത്തു ങ്ങനെ ഏരിയയിൽ ആണ് വീട്
ആഹ് അങ്ങനെ ആഉമ്പോ വല്യ വെള്ളതൂല
ആഹ് എന്റെ വീട്ടിൽന്റെ അവിടെ പാടത്തിന്റെ ഏരിയയിലാണ് വെള്ളം വന്നു വീട്ടിന്റെ അകത്തൊക്ക കയറി ഉം അൽ ആഹ് എന്റെ വീട് പാടത്തിന്റെ വക്കത്താണ് അപ്പം ഉയർത്തിയിട്ടാണ് ഞങ്ങള് തറ ഒക്കെ പണിതിട്ടുള്ളത് പക്ഷെ അത്രേം ഉയരത്തില് നല്ല വെള്ളം വന്ന് വീടിന്റെ അകത്ത് വരെ വെള്ളം വന്നു
ആഹ് ആഹ അല്ലെ നമുക്കിപ്പോ ഈ മഴ അടിഞ്ഞു പെയ്യുംമ്പോ ഇങ്ങനെയുള്ള പ്രദേശ ക്കാർക്ക് പേടി കാരണം ഈ മഴ തോട് പൊയ അതിന്റെക്കെ അടുത്ത്ള്ളർക്കൊക്കെക്കെ ഭയങ്കര മക്ക് പിന്നെ ആഹ് ഒരു ശല്യവു കാര്യങ്ങളോ ഒന്നും ഇല്ലപാടത് ക്കെള്ളവർക്കൊക്കെ
ഇങ്ങൾ ഇങ്ങനെ ഉം ഉം കുന്ന് മലകൾക്കുള്ള അങ്ങനെയുള്ള ഏരിയകള ആയിരിക്ക ലേവീട്
ആഹ് ആഹ് അതെ എന്റെ ഹസ്ബൻ്റിന്റെ വീട് പറഞ്ഞാ കുറച്ചൊരു മലന്റെ ഒരു ഏരിയാണ്
ആഹ്
കുറച്ച് മുകളിലാ വീടുകൾ ബാക്കിയുള്ള വീടൊക്കെ താഴെയായിട്ട് ഞങ്ങൾടത് കുറച്ച് മുകളിലായിട്ട് കയറ്റാന് ഒരു കയറ്റാണ് റോഡന്നെ കോൺക്രീറ്റ് ഇട്ടക്കാണ് കയറ്റ റ്റായതുകൊണ്ട് നല്ലൊരു കയറ്റ ചില വണ്ടികൾക്ക് കയറാൻ പേടിയാ കണ്ടാല് അങ്ങനെയാണ് കുറച്ചൊരു മാപ്പുറത്ത് ഫുള്ള് റബ്ബറും മലകളും ആയിട്ടാണ് അടുക്കള ഭാഗം മൊത്തത്തിൽ അങ്ങനെ വരുന്നു ആ ഭാഗത്തക്ക്
അതെ ആ ഞങ്ങളെ ബാക്ക് ഭാഗം അങ്ങനെ തന്നെയാണ് റബ്ബർ സേറ്റിന്റെ ഭാഗം തന്നേണ് റബറ് ഇപ്പം വെട്ടിട്ട്ണ്ട് ചെറിയ തൈകളായിട്ടങ്ങനെ വരുന്നേള്ളൂ
ഏഹ് ഏഹ് ഇപ്പൊ ഇവിടെ പാലെടുക്കാന് പാലെടുക്കുന്നുണ്ടല്ലോ ഇപ്പൊ ഇവിടെ ക്കെ എടുക്കുന്നുണ്ട്.
ആഹ് ഞങ്ങളെ ചെല ഭാഗത്തുണ്ട് ആഹ് ചെൽ രണ്ടു റോഡിന്റെ രണ്ട് സൈഡിലും ഉണ്ട് റബ്ബർ അപ്പൊ ഒരു സൈഡിലിപ്പൊ ആഹ് അവരെ ഒന്നാകെ മരം വെട്ടി മുറിച്ച്കൊണ്ടോയിട്ട് പിന്നെ പുതിയത് ഇണ്ടാക്കിക്കാണ് ചെറിയ തൈകളായിട്ട് ക്കങ്ങനെ വരുന്നേള്ളു
തൈകളായിട്ട് അത്പ്പോ ഒരുപാട് കാല പിന്നെ അത് പാല് കിട്ടാന് ബുദ്ധിമുട്ട് തോന്ന്ണ്ട്ല്ലേ അവ അവരെ ഒഴിവാക്ക്ന്ന് തോന്ന്ണ്ട്
ഞാനിവിടെ വന്നിട്ട് ആദ്യായിട്ടാണ് ഇട്ട മ് റബ്ബർ ഫുള്ള് കംപ്ലീറ്റ് വെട്ടിയ എടു ന്നെറ്റ് ഇപ്പോ മണ്ണൊക്കെ ആടേതിൽ നിരത്തിട്ട് ഒക്കെ വെക്കുന്നത് കണ്ടിട്ടുള്ളത്
ആഹ് അത് ഒരു വർഷത്തിന്റെ കണക്കുണ്ടയിരിക്കും ഏഹ് വർഷത്തിൽ ഇത്ര വർഷം പറ്റുള്ളൂന്നില്ല അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കണക്കുണ്ടാവോക്കാരം എന്ത് മരങ്ങൾക്ക് ആയാലും ഉണ്ടാവല്ലോ
ആഹ് അതന്നെ ഉം നമ്മളിപ്പോ നെൽകൃഷി നടത്തുമ്പോ ഒരു ഇതിലല്ലേ ഉണ്ടാവുള്ളൂ പിന്നെ മഴ സമയത്ത് നെല്ല് ല്ല ഇണ്ടാവില്ലല്ലോ ഇണ്ടാക്കാൻ പറ്റുവൊന്നുംല്ലല്ലോ മ് അങ്ങനെ ഓ ആഹ് അപ്പൊ ഓരോന്നിനും ഓരോ സമയം ഉം ഉം ആഹ് അതെ ആഹ്
പിന്നെ ചായ കുടിച്ചോ?
ചായ കുടിച്ചിട്ടില്ല ചായ കുടിക്കാൻ പോണം ഉം ആഹ് സ് ആ സ്നാക് സ് ബ്രെഡ് ഇരിക്കുന്നുണ്ട് അപ്പം ബ്രെഡ് ഒന്നും അല്ലെങ്കി മുട്ട വേണം ബ്രെഡിന് ബ്രെഡും മുട്ടയും കൂടി അങ്ങനെ സാൻഡ്‌വിച്ച് പോലെ ആഹ് അങ്ങനെ ഇണ്ടാക്കണം ആ സാൻഡ്‌വിച്ച് ഇണ്ടാക്കണം ഓരാക്ക് സാൻഡ്‌വിച്ച് പറ്റൂ പറ്റാണെങ്കിൽ മറ്റവൾക്ക് അത്‌ പറ്റില്ല
അതെ അതാണ് പ്രശ്നംണ്ടാവുക ഒരു ആ ഒരാൾക്ക് ഒന്ന് തന്നെ രണ്ടാക്കും പറ്റ പറ്റാണെങ്കി ഒരു കുഴപ്പുല്ല ഇണ്ടാക്കാനും സുഖാണ് മറ്റത് നമുക്കന്നെ ഒരു മടിയാണ് ഇണ്ടാക്കാന്
ആഹ് അത് ഒരാൾക്ക് സാൻഡ്‌വിച്ച് മതി ഒരാൾക്ക് പിന്നെ തേങ്ങ അങ്ങനെ പഞ്ചസാരൊക്കെ ഇട്ടിട്ട് അങ്ങനെ അടിച്ചാ ഉം അപ്പൊ രണ്ട് രീതിയിൽ ഇണ്ടാക്കണം പിന്നെ ബ്രഡും ജാമും കഴിക്കാച്ചാ സിമ്പിളാ
അതെ അത് സുഖാടാ അവർക്ക് വല്ല എപ്പഴും അവർക്ക് വേണ്ട
ആഹ് ആഹ് അതന്നെ ആഹ് ആയിക്കോട്ടെ ശരി മ്